ഹലോ
ഓയ്
ഹലോ
ഹലോ കേക്കണില്ലേ
ഹലോ
കേക്കുന്നില്ലേ
ഹലോ
ആഹ് ആഹ് പറയൂ
ആഹ് എവിടേരുന്നു എന്താ ഇജ്ജ് ഫോണെട്ത്തിട്ടും വിളിച്ചിട്ട് മുണ്ടാതിരിക്ക്ണെ
ഞാന് പറിണ് ഇണ്ടേ കേക്ക്ണ്ല്ലാല്ലേ അഹ് ചെൽപ്പോ റെയിഞ്ച്ന്റെ പ്രശ്ന എന്തേലുണ്ടാവും
ആഹ് പിന്നെ വേറെന്തൊക്കെങ്ങട്ട് വിശേഷങ്ങള്
അങ്ങനെ ആഹ് സുഖാണേ
ആഹ് പിന്നെ പണിയാളോ കഴി
ഉം പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാ വാണ്ടി നിക്കാണ്
ആഹ് അയ്ശരി പിന്നെ അവടെന്താ വേറെന്താ ശബ്ദം കേക്ക്ണെ ശബ്ദം കേൾക്ക്ണ്ടോ മാറിനിന്നാ
ഫോണ്മ്മണ്ടേയിനിയെന്തോ
ആഹ് ഇന്നാ ഒന്ന് മാറിനിന്നാ അയിന് കേൾക്ക്ണില്ല നല്ലോം പോലെ
ആഹ് ആഹ്
ആള്ല്ലാത്തോട്ത്ത്ക്ക് നിക്ക്ട്ടോ ഹലോ
ഏഹ്
ആള്ല്ലാത്തോട്ത്ത്ക്ക് നിക്ക് അർയാ
ആഹ് ആഹ്
ആഹ് പിന്നെ വേറെ എന്തൊക്കേങ്ങട്ട് വിശേഷങ്ങള് ഞമ്മള് ഞാന് എപ്പളും ഇങ്ങനെ വിചാരിക്കും അന്ക്കക്കൊന്ന് വിളിക്കണം അമ്മക്ക് എവിടക്കേങ്കിലൊക്കൊന്ന് പോണന്ന് കെര്തും അന്റെ പണിയളൊക്കഴിഞ്ഞോ ചോർ ചോറും കൂട്ടാനൊക്കെ ആയോ
ഉം ചോറും കൂട്ടാനൊക്കായി തിരുമ്പി കുള്ച്ചെണം
ആഹ്
തിരുമ്പലഴിഞ്ഞു ഇഞ്ഞു കുളിക്കണം അപ്പോതിനും കുട്ടി ഒൺന്നു അപ്പോ ഓനെ ഓർക്കാന് വാണ്ടി ഞാനു ഓനും
ആഹ് അഹ് ശരി
ഉം
ഞാന് അന്ക്ക് വിളിക്കണന്ന് വിചാരിച്ച് ഞമ്മക്ക് എവട്ക്കേങ്കിലൊക്കൊന്ന് പോയാലോ ഞാൻ എപ്പളുങ്ങനെ വിചാരിക്കും എവട്ക്കേങ്കിം പോണം അപ്പ ഇങ്ങനെ അമ്മടെ കൂടെ പഠിച്ചീര്ന്ന ആൾക്കാരെ എല്ലാരും കൂടെ കൂടിങ്ങാണ്ടേ കുട്ടിയാളൊക്കപ്പോ ഓല്ക്കൊന്നും ഇപ്പ അമ്മളെ അ അങ്ങട്ടും ഇങ്ങോട്ടൊന്നും അറിയൂല്ലല്ലോ കുട്ടിയെൾക്കൊന്നും ഇപ്പയെല്ലാർക്കൊന്നും അറിയേം ചെയ്യാ അപ്പം ഞാന് ഇങ്ങനെ ഇപ്പൊന്ന് വി വിൾച്ചാലു ഉം വിള്ക്കണോ അപ്പൊ എല്ലാരും കൂടോ ആരെക്കെക്കേ ഇള്ളത് അയിനു ശേഷം നമുക്ക് വണ്ടിയൊക്കെ എൽപ്പിച്ച് എല്ലാരുക്കൂടെ പോവാന്നൊക്കെ വിചാര്ച്ചതാ ഞാന്
ആഹ് ആഹ് ആഹ് അയി ആഹ് ഞമ്മക്ക് പോവേ ഉം സ്കൂള് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസൊക്കെ
ആഹ് സ്കൂള് ഇല്ലാത്തീസം അമ്മക്കങ്ങനെ ഒരു വെള്ളിയോ ശനിയോ അങ്ങനെയൊക്കായിട്ട് ഇട്ത്തിട്ട് ഒരു ദിവസം പോവാ പിറ്റേയിസം ആയിട്ട് ഇങ്ങട്ട് പോരാ ആ തരത്തിലൊക്കായിട്ടേ പോയാന്നാ പോവൂല്ലല്ലോ
ആഹ് അതന്നെ
അമ്മളെ എവ്ട്ക്കാ അങ്ങനെ പോവാ വയനാടോ ഊട്ടിയോ അങ്ങനെ എവട് ക്കെങ്കിലും പോയാലോ ഇന്നാ പിന്നെന്തോ ഒറെയൊരുപാട് ദൂര ഇല്ലേനും
ന്നാ ആഹ് വയനാ ഊട്ടിക്കൊക്കെപ്പോ ഞങ്ങള് കൊറേ പ്രാവശ്യം ഇപ്പോ ഏതാണ് ഞമ്മ ക്ക് വയനാട്ട്ക്കൊക്കേ പോവാ അവടൊന്നും പിന്നെ വല്ലാതെ പോയി ട്ടില്ല കണ്ടിട്ടില്ല കു കുട്ട്യാളൊന്നും തന്നെ
ഇന്നാ വയനാട്ക്കോവാമ്മക്ക് ന്നാ കുട്ട്യാക്കത് തന്നെ കാണാനും ഒര് എല്ലാരും കൂടെ പോവുമ്പോ ഒരു അട്ച്ച് പൊളിച്ച് പോവുമ്പോ ഒര് രസല്ലേ അപ്പയമ്മളെങ്ങനെ പോവും നമ്മക്ക് വണ്ടിപ്പോ ബസ്സൊക്കെ ചെറിയോരു ബസ്സൊക്കെ വാണ്ടിയര്ല്ലേ അമ്മളെ എല്ലാരിം കൂടെ കൂടണെ കൊ കൊള്ളണെങ്കി
ആഹ്ഞമക്ക് ആൾക്ക അനുസരിച്ച് അങ്ങനെ വണ്ടി ഏൽപ്പിച്ച് എന്തലും ചെയ്യാം ഉണ്ടാലോ ഈ ട്രാവലർ പോലെ വണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അയിനാണെങ്കിൽ അങ്ങനെ
അറിയനിക്ക് വണ്ടികള് അവിടെ വീട്ടില് അരെടുത്തലക്കെ വണ്ടികള് അറിയുവോ
ആഹ് അത് ആമ്മക്കലോടെങ്കിലും ചോയിച്ച് കണ്ടൊക്കെ അല്ലശോക്ക ഉം ഉം
പിന്നെ എന്താമ്മ ഭക്ഷ ആഹ് എല്ലാരുംണ്ടോചോദിച്ചോക്ക എല്ലുരുണ്ടെങ്കി ഇങ്ങ അങ്ങനെ ചെയ്യാലോ
ഉം
പിന്നെ എന്താമ്മ ഭക്ഷണത്തിനൊക്കെ എന്താ ചെയ്യാ
ഭക്ഷ ഉം രാവിലെ മക്ക് പൊറാട്ടെ അങ്ങൻത്തെ ന്തെലൊക്കെ കൊണ്ട ഏൽപ്പിച്ചാ ഉച്ചക്ക് പറ്റിങ്കെ അമ്മക്ക് വേണേ കൊണ്ടോയാ മതിയല്ലോ.
ആ് ഉച്ചക്ക് അങ്ങനെ ആരെ ഏൽപ്പിച്ചിട്ടെ ണ്ടാക്കി തരാൻ പറയാ
ആഹ് ആഹ്
ല്ലേ എന്നാ പിന്നെ ഉച്ചക്ക്ള്ള ഹോട്ടല് കേറണ്ട പിന്ന രാത്രിയക്കെ ഹോട്ടല്ല് ക്കാ മതിയല്ലോ
ആഹ് അതാണെ ഈ കുട്ട്യേളൊക്കെറ്റ് കേറിയാല് ചെറിയ കുട്ടികളൊക്കാവുമ്പോ പിന്നെ ഓലട്ങ്ങിക്കൂല കേക്കൂല്ല ജേ മണെലേറ്റൊ തീരെ പറ്റൂല. മണ്ടിപ്പായണെ പ്രായല്ലേ ഉം
എവ്ടെയ്ങ്കിലൊക്കെ ഒയിഞ്ഞെ സ്ഥലണ്ടെങ്കി അവടെ നിന്നിട്ട്
ഉം
ഭക്ഷണം കഴിക്കാ
ആഹ് അതാണ് ഈ റോഡ് സൈഡിലൊക്കെ ഒക്കെ രസല്ലേ എല്ലാരും പാട കൂടിയാണ്ടൊക്കെ കഴി
അങ്ങനെ ചെയ പൊരീ വയനാ ക്കെ എങ്ങനെയാണാവല്ലേ റിസോട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലൊക്കെ അമക്ക് നിക്കാനൊക്കെ ണ്ടോന്നാവോ റൂമൊക്കെ ണ്ടാവോ ന്താന്നാവല്ലേ.
ആ ആടെല്ലേ ണ്ട് തോണ് ഞാന് ഈ തിലൊക്കെങ്ങനെ കാണല്ലോ ഫോൺ കൂടൊക്കെ ങ്ങനെ
ആഹ് ങ്ങനെ പോണോ പോവാം പോയ ആൾക്കാരൊക്കെ ഓളോടൊക്കെന്നന്വേഷിചോക്കെ എങ്ങനൊക്കെയ അവടെ എന്തൊക്കെയാ കാണാള്ളത് നോക്കെ അവടെപ്പയി ഏലം ഏലക്കായി അതുേപോലെ തേയിലൊക്കെ ള്ളത് തോന്ന്ണുല്ലേ. തേയിലെക്കെ അധികള്ള അങ്ങൻത്തെ ഏരിയല്ലേ അവിടൊക്കെ അങ്ങൻത്തെ പ്രദേശം.
ആഹ് ഞമ്മക്ക് പിന്നെ ങ്ങനെത് അവ അവടെല്ലെ പ്പ് സൈലന്റ് വാല് അതവടെല്ലേ
അത് അവിടണോ വയനാട്ടാ ഇൻ ക്കറിയൂലട്ടോ
ഉം
ആ ഭാഗത്തോ ഒ ഇടുക്കിലാണി ഇടുക്കിലാണി സൈലന്റ് വാലി. ഇടുക്കിയാണ് സൈലന്റ് വാലി ആഹ് വയനാടല്ല. വയനാടാ ണമ്മള് ന്നാള്ണ്ടായ ഉരുൾപൊട്ടല ചൂരൽ മല
ആഹ് അത അവ്ടൊക്കെ പോകാമക്ക് അതൊക്കെ വീടാളൊക്കൊന്ന് കാണല്ലെ
ആഹ് അതക്കെ എന്താ എന്താ ചെയ്ത്ട്ട്ല്ലത് നൊക്കെ നോക്കാലോ കൊറെ ആയി നാപ്പം ഇങ്ങനെ വിചാരിക്ക്ണ് അങ്ങനെല്ലാരു ടെ കൂടിയിട്ടൊക്കെ ഇങ്ങനെെ ന്തെലൊക്കെ കാട്ടണം ങ്ങനെ പോണം ന്നൊക്കെ.
ആഹ്
വിചാരിക്കാന്നല്ലാതെ അമ്മ അപ്പ അമ്മക്ക് ന്തെലും വീട്ടില് കാര്യങ്ങള്ണ്ടാവും. ന്തെങ്കിലും കാര്യങ്ങൾ ണ്ടാവുമ്പോ അമ്മള് തൊക്കെ വെർതെടും പോവൂല അങ്ങനെള്ളതാണ് പിന്നെ ഞമ്മള് എപ്പളേങ്കിലൊക്കെങ്ങനെ ഏന്താ ഏ എപ്പളേങ്കിലും പോണം ന്നാള്ളൂ കുട്ട്യാളെക്കൊണ്ടൊക്കെ പോവുമ്പോ രസം ട്ടൊ ങ്ങനെ താക്കി പോണം ഞാന് മ റ്റോരോടൊക്കെ ചോയ്ച്ചോക്കട്ടെ ഓരോർക്കൊക്കെന്താ ഇതാണെന്ന് ചോയ്ച്ചോക്കട്ടെ
ഉം
ച്ചാലൊള്ളൂ പ്പമ്മക്ക് എന്താ ഏതാ തീര്മാനണ്ടാവ ന്ന്ട്ട് അയ്നൻസര്ച്ച് പിന്നെല്ലാരും പൈസൊക്കെല്ലാരും കൂടെ ഒരുമിച്ച് ഒരേ പോലെ ട്ത്താ മതി
ആ അതെന്നെ ആ ആളത് കിട്ടിയാലൊള്ളൂ വണ്ടിം ഭക്ഷണൊക്കെ ഏൽപ്പിക്കാൻ പറ്റു ല്ല കിട്ടണ്ടേ
ആ അപ്പൊ എല്ലാരുംണ്ടോ എന്തായേതാന്നൊക്കെ ചോയ്ച്ചോക്കട്ടെ നമ്മളിപ്പോ പത്ത് പേരല്ലേ ള്ളത് വ പത്ത് പേരോളും ഓലെ മക്കളും കുട്ട്യാളൊക്കെ ണ്ടാവല്ലോ പത്ത് ആൾക്കാരാ കൂട്ടാര്ത്യാള്ള്ളത് ഓരെ മക്കളും കുട്ട്യാളൊക്കെ ക്കിണ്ടാവ ഭർത്താക്കന്മാര്ണ്ടാവോ ന്നൊക്കെ ചോയ്ച്ചോക്കട്ടെ അയ്നൻസരിച്ച്ള്ള വണ്ടിയാള് ഇട്ക്കാ
ആ
വേടിക്ക
ആ ഞമ്മള് പെണ്ണുങ്ങള് മാത്രാണെങ്കി പെണ്ണ്ങ്ങളും കുട്ട്യാളും മാത്രാണെങ്കി നമ്മക്കാ ട്രാവലറ് ക്കെണ്ടാവുല്ലോ അതൊക്കെ മതിയാവോലോ
ആ അതൊക്കെ മതിയാവും അങ്ങനെ ചോയ്ച്ചോക്ക ഉം പിന്നെ കുട്ട്യാളൊര് പത്ത് പത്താൾക്കാരൊക്കെണ്ടാവേക്കാരം നമ്മളൊര് പത്താള് അപ്പാ പത്തിരുപത് ആൾക്കൊക്കെന്നെണ്ടാവൊള്ളു അപ്പ അങ്ങൻത്തൊരു വണ്ടിയൊക്കെ ഇട്ത്താ മതി പിന്നെ ചെറിയ കുട്ട്യാളൊക്ക മടിലെക്കല്ലെയ്യ
ആ ആ
അങ്ങനെ ഞമ്മക്ക് നോക്ക്യോക്കാ അങ്ങൻത്തെന്തെലൊക്കെ കിട്ടോന്ന്
ആ ആ
ആ പിന്നെന്താ വേറെന്തൊക്കെ വിശേഷങ്ങള്
വേറെന്താ അങ്ങനെ പോണ് പിന്നെ എന്താ കുട്ട്യാള് എ കുളിയൊക്കെ കയ്ഞ്ഞോ
ആ കുളിയൊക്കെ കയ്ഞ് അയ്ന്റെടേല് ൻക്ക് വയറുവേദനെ ഭയങ്കര വയറുവേദനേനാ അത്ക്കൂടിങ്ങനെ കെടക്കാ അത് കൂടെ പല്ല് വേദനേം ണ്ട് പല്ല് പല്ലിന് ഞാന് ക്ലിപ്പിട്ടിട്ട്ണ്ടേ
ആ
അപ്പൊ ഞാന്നാള് പർഞ്ഞിലെ അപ്പൊ ഞാൻ പല്ല് ക്ലിപ്പ്ട്ട്ട്ട് ണ്ട് അപ്പൊ ക്ക് അത് മുറുക്കാൻ പോയിര്ന്നു ഇന്നലെ അപ്പൊ മുറുക്കി പെരും വേദനെ
ആ
അത് മുർക്കി വെന്നാല് രണ്ട് മൂന്നീസം ഭയങ്കര വേദനേക്കാരം അത് കഴിഞ്ഞിട്ട് ക്ലിയറാവും ഇപ്പന്നാണെങ്കിൻക്ക് മ ആ ഭയങ്കര വേദനെ വായിലൊക്കെ മുറിയാവും വായിന്റുള്ളില് ക്കാകെ മുറിയായി ല്ല വേദനേക്കാരം പിന്നെ മൂന്നാലീസം ച അത്ങ്ങനെ ശെരിയായി കിട്ടാന് അതോല് ട്ടവര് കമ്പി ഊരിട്ട് വേറെ കമ്പിയയ്ന്ടും അപ്പൊ ആ കമ്പി ഇട്ട് അപ്പൊ ആ കമ്പിന്റോരു ആ കമ്പിടെ ഒരു ഭാഗങ്‌ മുർച്ച് കളയും അപ്പയ്ന്റെ ആ ത എപ്പും ഞമ്മളെ തൊള്ളേല്ങ്ങനെ കുത്തും അപ്പൊ നമ്മക്ക് വേദനിക്കും അതാ പ്രശ്നം ഇപ്പൊ ഇട്ടതോ ഇടുംചീതു ഇടല്കയ്ഞ്ഞപ്പോ ഇതായപ്പളാ ഭയങ്കര ഗതിയേട് ഇപ്പൊ ഭയങ്കര വേദനേണ് സഹിക്കാൻ പറ്റാത്തത് മാസാമാസം
ആ
അപ്പൊ അതില് ങ്ങനെ കെടക്ക പണിയാളൊക്കെ കയ്ഞ് ന്റെ കുളിയാളൊക്കെ കയ്ഞ്പ്പോ ഞാൻ കുട്ട്യാളൊക്കെ സ്കൂ പണിയാളൊക്കെ വെച്ച്ക്കാണ്ട്
എളുപ്പം കുള കേറും നിക്ക് ഇന്ന് ഇങ്ങനെ വെയ്യാത്തോണ്ടും അതേ എളുപ്പം പണികളൊക്കെ എളുപ്പൊരുക്കിയതാ ട്ടോ
ഓ
നേരക്കാമ്പോത്തെന് എന്റെ ഫോണിത്തന്നെയ ഞാനും വിളിക്കല് ഒഹ് ല്ല
ആഹ് ഞാനൊന്നാമതേ ഈ ഫോണ് മ്മെനിന്നാ ഞമ്മക്ക് നേരം പോകല്ലോ അങ്ങനനേരംപോക്കി അപ്പ എപ്പൊ കുളി കയ്യണ്ടനിയെന്നോ
ആ ഫോണ് മെ ഫോണ് പണിടെടേലും ഫോൺ എടുത്തോ അ ആഹ്
ഉം
പിന്നെ വരെ എപ്പളാ വരാ കുട്ടികളൊക്കെ നേരത്തെ വരുവോ അതൊ നേരം വൈകീട്ടാ വരല്
ഏ
കുട്ടികളൊക്കെ സ്കൂളിട്ടിട്ട് നേരം വൈകിട്ടാ നേരത്തെ വരുവോയ്ക്ക
ഓല് നാലര നാലെമുക്കാലൊക്കെ ആവും
ആഹ് ഓല് വണ്ടീലാ
ആഹ് ആഹ് ഉം
ആഹ് ആഹ് അത് ശരി
തന്നെ നടന്ന് ആരും പോവില്ലല്ലോ
ആഹ് അന്നെ ഇന്റെ ഇവിടുത്തെ ആങ്ങള് അതന്നെ ഇപ്പൊബ്ടെയൊക്കെ നടന്നു പോവാളള ദൂരേള്ളൂ സ്കൂൾക്ക് എന്നാലും ഞാൻ ബസ്സിന തെ ബസ്സിന് പിന്നെ നടന്ന് പോയാ എത്തീക്ക്ണൊ
ക്കൻ പോണ സ്കൂളിൽ അങ്ങനേണ്
ആഹ്
മദ്രസിന്റെടുത്താണ് സ്കൂൾട്ടോ മദ്രസ്ക്ക് നടന്നാ പോവല് ഇസ്കൂൾക്ക് ബസ്സിന് പോവും സ്കൂൾ ബസ്സിന് പോം ആഹ് പക്ഷെ അവിടുന്ന് കൊറഞ്ഞൊരു ഒരു നീളം നടന്നാ മതി കൂൾകെത്ത് ഉം അപ്പാതാണ് അപ്പൊ ആരും നടന്ന് പോണോര് ഇല്ല അപ്പൊ പിന്നെ ഓലും
ആഹ് അതൊന്നാമത് എന്താന്ന് വെച്ചാല് അമ്മക്ക് പേടിയാണിത് മദ്രസെ പിന്നെ കൊറച്ച് കഴിഞ്ഞാ പ്പം കയിഞ്ഞ് വരൂലേ സ്കൂള് വൈകുന്നേരം വരെള്ളതല്ലേ ഇത്പ്പ അവിടെതീക്ണൊ
ലേ സ്കൂൾക് ത്തിയോല്ലിയോന്നൊന്നും അറിയില്ല പിന്നെ ഈ വയ് വള്ളം ഇതൊക്കാമ്പളേ
എലേദിവസം കൊറേ നേരം ആഹ്ശെ അങ്ങനെ എന്നായിക്കോട്ടെന്നാ എന്നാ തീരുമാനിക്കുവല്ലേ തീരുമാനിച്ചിട്ട് ഞാൻ പറയാം അപ്പൊ ഇജ് ഇജ് ണ്ടലേ ഉണ്ടലല്ലേ അപ്പ അല്ലാ
ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ ഇണ്ടാവൽണ്ട്
ആഹ് ഇന്നായ്ക്കോട്ടെ വേറെ കൊയപ്പൊന്നില്ലല്ലോ
ഏഹ് ഇല്ല ഞാൻ പോയി കുളിക്കട്ടെ ആഹ് ആഹ് ആയിക്കോട്ടെ ഉം